അയ്യോ
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
എന്താ അങ്ങനെ പോണ് എന്ത ങ്ങളെ പാട്
ചോറകെ ആയോ
ചോറോ ഞാൻ അടക്കളീക്ക് കേറീട്ടന്നെല്ല.
ക്കളെ കേറീട്ടില്ലെ ഇമ്മെയ്ക്കാരം ലെ അടുക്കളെ കേറിയത്
ആഹ് ഇമ്മണ്ട്
അന്റെ വീട്ടിലായിരിക്കുലെ
ഇല പിന്നെ ഞാൻ കേറണ്ടല്ലൊ. ആഹ് ഇന്റെ വീട്ടിലാണെയ്. ഞാൻ ഇവിടല്ല
ഇവിടല്ലലെ ന്തെക്കെണ്ട് ഇന്ന്ട്ട് കുട്ടിന്റൊക്കെ വർത്താനെന്താ
കുട്ടിന്റെന്താ കൊഴപ്പൊന്നുല്ല. അങ്ങനെ പോണു ഓന്പ്പൊ ഇവ്ടെത്തീപ്പൊ കളീലാണ് പെരുംകളി. ഉം അവ്ടെ ഒറ്റക്കല്ലെ. ആരുല്ലല്ലൊ അപ്പങ്ങനെ. രാവിലെ ഓട്ടട
കറിയെന്തേനു
കറി ചിക്കന്
ചിക്കൻ കറി ഓട്ടടലെ. അടിപൊളിയെകാരം. മീൻ കറി ഓട്ടാടെകാരം ഒന്നും കൂടി അടിപൊളി
ഈ രാവില്തന്നെ ഇന്ക്ക് മീന് ചെൽപ്പം തിന്നാ തോന്നും ചെൽപ്പം തിന്നാൻ തോന്നൂല്ല
ആഹ് രാവിൽതന്നെ എല്ലാർക്കും ഉം പറ്റൂല മീനൊന്നും പണ്ടത്തെ ആൾക്കാർകൊക്കെ മീൻ കറി ഓട്ടാടായിട്ട്ണ്ടെങ്കി നല്ല രസ
ആഹ് ഇപ്പൊ ചെലോല് പറയ്ണ്ട് ആഹ് ചെലോലൊക്കെ പറയ്ണ്ട് ഓട്ടടീക്ക് തേങ്ങാ പ്പാലൊഴിച്ച്കാണ്ട് അങ്ങനെ കുതിർത്തി വെച്ച് തിന്നാലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ന്ന്
ഓട്ടടക്ക് നെയ്യും പഞ്ചസാരിട്ട് കഴിക്ക. ചൂടോട്ക്കൻ നെയ്യും പഞ്ചസാരിണ്ടല്ലൊ ഇട്ട് കഴിക്കാണെങ്കി എന്തൊരു ടേസ്റ്റെകാരം അറിയൊ
ആഹ് ആ ഒരുസം എന്റെ അമ്മായ്മ ഇണ്ടാക്കി തന്നീനി ഇന്ക്കത്. ഈ മറ്റേ ക പൻസാരയൊക്കെ ഇടാണ്ട് ഇൻക് ഇണ്ടാക്കി തന്നീന് അന്ന് ഇൻക ത്ര വെലിയ ടേസ്റ്റ് തോന്നിയില്ലേനു. പക്ഷെ ഞാന് ഉം ഞാൻ പ്രസവിച്ച് കെടന്ന സമയ ഇന്ക്കങ്ങനെ ഇണ്ടാക്കിത ഭയങ്കര ടേസ്റ്റത് എന്തൊരു ടേസ്റ്റന്നറിയോ
പ്രസവിച്ച് കെടക്കുമ്പ ക്കെ നമ്മളെ ഇമ്മമാർ നമ്മക്ക് ഇണ്ടാക്കി തര്ന്ന ഒരു ഭക്ഷണത്തിലൊരു ഭക്ഷണാണ് ഈ ഓട്ടടേല് എന്താണ് നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കല്. രാവിലെ തന്നെ കൊട്ന്നെരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ന് അത് കൊണ്ടന്നെരും
അങ്ങനെ ആഹ് ഇന്ക്ക് ദോശീലല്ല ഇൻക് ട്ടീനി. നമ്മള് ഈ പത്തി ഈ കട്ടിപ്പത്തിരി ആക്ക്യാണ്ട് ഇണ്ടാക്കൂലെ ആഹ് അങ്ങനെ അങ്ങനാക്കിയാണ്ട കൊടുന്നെ. ഫസ്റ്റില് ഞാനത് നോ കീല്ല. ദേശെല് ടേസ്റ്റ് ഇണ്ട്
നല്ല. ദോശക്ക് അത്ര ടേസ്റ്റില്ല ഈ എണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ആവുമ്പൊ അത്ര ടേസ്റ്റ്. എണ്ണിം അയില് എണ്ണ ഒഴിച്ചിട്ടല്ലെ നമ്മള്ണ്ടാക്ക്ണെ എണ്ണ പരട്ടീട്ട് ഏഹ് ഞമ്മള ചട്ടീലൊയി അങ്നല്ല ഉണ്ടാക്ക. അപ്പൊ ഓട്ടട ആകുമ്പ നമ്മളെ എണ്ണ ഒരു ലേശൊക്കെ ഒഴിച്ചിട്ടല്ലേ നമ്മള് മാവിലൊഴിക്കല്ലേ. അപ്പൊ ഇങ്ങനെ നെയ്യക്കൊ ഒഴി ച്ച് പാരുമ്പം പഞ്ചസാരൊക്കെ ഇട്ട് തിന്നുമ്പം നല്ല ടേസ്റ്റാ. നമ്മളെ മറ്റേ ഇത് തിന്നൂല്ലേ നല്ല ടേസ് റ്റയ്ൻ്റൊരു ടേസ്റ്റ് ആണ് എന്താ പറയാ ഉം എന്തോ ര് സാധനണ്ടല്ലോ അത് ഞാൻ തിന്ന്ണ്. അഹ് ആ സാധനം തിന്നപ്പൊ ഈ ഓട്ടാള തിന്ന ഒരു ഫീലേനി അന്ന് കോഴിക്കോട് എലയട ഒന്നു അല്ല റെ ഇത്ണ്ടല്ലേ എന്താണ് പറയ പേര് മറന്ന്. ഞങ്ങള് പുറത്തു പോയപ്പോ തിന്ന ഒരു സാധനേനി. ഈ സൈലബാനൊക്കെ പോൽത്തെ ഏഹ് സാധനണ്ടല്ലോ ആ കുനാഫ കുനാഫല്ലേ കുനാഫ കുനാഫ തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഓട്ടാട തിന്നണ പോലേണ് ന്ന് അതേ ഒരു അതേ ഒര് ആഹ്
ക്യോക്കീക്ണോ. കുനാഫന്റെ ആ സേമി പോലത്തെ സാധനല്ലെ അതിമ്മല്. അതുകൊണ്ട് പായസ ഓ ഞാനഹ് ഫസ്റ്റ് ടൈം കുടിച്ചപ്പളേ ഭയങ്കര ടേസ്റ്റ്. ഞാൻ അതിന്റെ അടി
ആ ചെറിയ സേമിയെക്കാരം
ആഹ് അതാട്ടോ ടേസ്റ്റ്
നല്ല ടെസ്റ്റാ ഞാൻ ഞാൻ ഉണ്ടാക്കിയക്കി ഞാൻ ഇന്റെ ആങ്ങളന്റെ വീട്ടിൽ ആങ്ങളന്റെ വീട്ട്ന്നെ
ആഹ് ആഹ് ഹ്
ആങ്ങളന്റെ വീട്ടിൽ ഉണ്ടാക്കിയപ്പാ ആങ്ങളന്റെ വീട്ടിലുണ്ടാക്കിയ അപ്പ നല്ല രസേനി നമ്മള ഈ സേമിയൊക്കെ ഇട്ട് അതിലേറെ ടേസ്റ്റ് ആണ് ആ പായസത്തിന് ഭയങ്കര ടേസ്റ്റ
ആഹ് ആഹ്
അതേപോലെ ന്നെ ഓ ആ കുനാഫ് തിന്നുമ്പോ ഓട്ടാട നമുക്ക് ഓർമ്മ വര അതേ ടേസ്റ്റ്
ഏഹ് ഞാൻ കുനാഫ കഴിച്ചില്ല എനിക്ക് അന്നൊന്ന എനിക്ക് ചോക്ലേറ്റ് പറ്റൂലല്ല ഈ മധുരം രന്നും ഇന്ക് അന്ന് ഇഷ്ടല്ലേനി അതോണ്ട ഞാൻ കഴിച്ചില്ലേനെ
കഴിച്ചിട്ടില്ലെനി ല്ലേ
ഇല്ല നീ കഴിച്ചോക്കണ ഇപ്പൊ ഭയങ്കര എനിക്ക് മധുരത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം കൂടി വന്നിക്കാ ഇപ്പൊ
കൂടി വന്നക്കെയാ മധുരം കഴക്കണ അത്ര നല്ലതല്ല
നാരങ്ങ തന്ന ആവശ്യ ല്ലാ എന്താന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടം കൂടിയെക്ക പ്പൊ
എന്താട്ട് വീട്ടിലൊക്കെ വിശേഷങ്ങളൊക്കെ ഉമ്മാന്റെ ആഹ് ഒക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്
എന്താ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവണ്ട്
മഴയുണ്ടോ
ആഹ് ഇപ്പൊ ഭയങ്കര മഴാ രാവിലെ തുടങ്ങിക്കണ എല്ലോ മഴാ
ഇവിടെ അങ്ങനെ തന്നെ രാവിലെ തുടങ്ങിക്കണ മഴ ഇതുവരെ നിന്നിട്ടില്ല നല്ല മഴയില്ല എന്നാല് നനയാനുള്ള മഴയുണ്ട് പറഞ്ഞ മാതിരി ആഹ് ചീച്ചിൽ തി പിടിച്ച ഒരു ദിവസാന്ന് ഇന്ന് ചീഞ്ഞിക്കോണ്ട ദിവസാണ് ഇന്ന്
ചീഞ്ഞ ദിവസമെന്ന്
ഇറങ്ങാൻ വയ്യ ആഹ് മുറ്റടിക്കാനും ഇറങ്ങാൻ വയ്യ ഒന്നിനും ഇറങ്ങാൻ-
പണിക്ക്‌ ഒരാരാളുണ്ട്ന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി
പണിക്കൊരാളുടെങ്കി ഇങ്ങനെ ഇരുന്നാ മതി ഈയാണോ പണിയൊക്കെ എടുക്കല് വീട്ടിലത്തെ
ഞാന് അടിച്ചവാരി തൊടച്ച് കൊടുക്കും
ആഹ് നിങ്ങക്കൊക്കെ പിന്നെ ആ പണിയെല്ലേ ഉള്ളു ഞാൻപ്പൊ രാവിലെ- ചായ ചായയും കടിയും ഇണ്ടാക്കി എല്ലാരും കഴിച്ചു ചോറ് അപ്പോത്തിന് അടുപ്പത്തിട്ടു ഇനിപ്പ- കറി ഇതൊക്കെ ഇണ്ടാക്കണ്ടെ വെണ്ടൊക്കെ മുളക് ഇട്ടെടുക്കണം മീൻ പൊരിക്കാനുണ്ടേക്കെ റെഡി- ഇത് വെച്ചനെ അതൊക്കെ റെഡിയ അല്ലാത്ത പണി അടിച്ചു വാരി തൊടക്കലൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട് അവിടെ പാത്രം കഴുകലൊക്കെ- ക്കെ ഞാൻ കഴിച്ചു ഇനി തിരുമ്പാന്ണ്ട് ഇനി അലക്കാന്ണ്ട് അത് വാശ് മിഷീല് ഇട്ടിട്ടാണോ മിഷീല് ഇട്ട്ട്ട്ല്ല ഇന്ന് ഇടാൻ സമയം കിട്ടിട്ടില്ല ഇന്ന് ഭയങ്കര തെരക്കെനി- ഓരോരോ തെരക്കുകളേ ഇനി മഴേകൂടി ആയപ്പോ എല്ലാർ ർക്കും മടിയാ ഒരുപാട് തീരുമ്പാനൊന്നും ഇല്ലട്ടോ
വാഷിമിഷീൻ ഇണ്ടാക്കുമ്പോ സുഖല്ലേ തിരുമ്പാന്
ആഹ മിഷീൻ ഇണ്ടാകുമ്പോ സുഖാ പക്ഷെ മിഷീന് ഇട്ടാലും ഈ വെള്ളക്കണ്ടല്ലോ നമ്മള് പിന്നെഒന്ന് കല്ലുംമേൽ -
ഓ ഞാൻ ഒരിസം വെള്ളെ എന്റെ പുതീയേ ഡ്രസ്സ് ഇല്ല വെള്ള ഞാന് വാഷിംഗ് മിഷീല് ഇട്ടീനി നല്ലോ-
ആ ആഹ് അതാണ് വെള്ള സോ ഇടുമ്പോ ഒറ്റക്ക്‌ ഇടണം ഹലോ ഹലോ ഹലോ വെള്ള ഇടുമ്പോ ഒറ്റക്ക്‌ ഇടണം ഇന്നാല് സൂപ്പറാവും വെള്ള ഒറ്റ ക്ക്‌ ടാഞ്ഞാല് മറ്റേതൊക്കെ ചളി അയ്ല് പിടിക്കും. അങ്ങനെക്കെ ഇണ്ട് നങ്ങളങ്ങനേണോ ചെയ്യല് ഞാനങ്ങനെണ് വെള്ള ടുമ്പോ ഒറ്റക്കിട്ടിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അടിക്കും വെള്ളം ഇട്ട്ട്ട് മറ്റേതൊക്കെ ഞാന് വേറെ ഇട്ടാണ്ട് അടിക്കലാണ് അങ്ങനെക്കെണ് ഞാൻ ചെയ്യല് നിങ്ങള് അങ്ങനെയല്ലേക്കാരല്ലേ നിങ്ങള് എല്ലാ ഒന്നായിട്ട് ഒപ്പട്ട്ട്ട് ഇണ്ടാക്കിണ്ടാകുല്ലേ അപ്പ അങ്ങനെക്കെയാണ് വിശേഷങ്ങള് ക്കെ പി സൂറക്ക്‌ കൂട്ടാനൊക്കെ ഇണ്ടാക്കി എടുക്കാന്ണ്ട് ചായൊക്കെ കുടിച്ച് ങ്ങട്ട് കേറ്യേതാണ് ബാക്കി പ പരിപാടികളൊക്കെ ഇനി ചെയ്തോണ്ടിരിക്കാണ്ട് അങ്ങനൊ ക്കെണ് സംഭവങ്ങളൊക്കെ ഏതായാലും ഉച്ചായിട്ടൊന്നും ല്ല സമയവണല്ലോള്ളൂ അപ്പോത്തിന് എല്ലതും ആക്കി കൊടുക്കണം മക്കളൊക്കെ എല്ലാരും വീട്ടിലുണ്ടാവുമ്പളേ അവർക്കൊക്കെ എന്തെിലൊക്കെ ഭക്ഷണക്കെ ഇന്ന്പ്പ ഞാ എല്ലാർക്കു ഒയി ഒഴ് വായതോണ്ട് എല്ലാരും വീട്ട്ല്ണ്ട് പിന്നെ ഓൽക്ക്‌ ഭക്ഷണക്കെ കൊടുക്കണ്ടേ